കേക്കാവോ?
ആഹ് കേൾക്കുന്നുണ്ടല്ലോ
എന്തൊക്കെയുണ്ട് വിശേഷം മഴയും വെയിലൊക്കെ എങ്ങനാ
ന്നാ അതെ മഴേ ഒള്ളൂ അങ്ങോട്ടോ?
ഇവിടെ വെയ്ലടിയ്ക്കുന്നു
ആണോ ഇവടെ നല്ല മഴെ വെടെ സ് സ്കൂള്ലൊന്നും എൽ കെ ജി യു കെ ജി ക്കാെന്നും ക്ലാസ് ഇല്ല വൽ അത് കുഞ്ഞുകുട്ട്യേളെല്ലേചാര്ച്ചിട്ടാ തോന്ന്ണു വല്ല്യ കുട്ടികൾക്കൊക്കെ ക്ലാസ്ണ്ട്
ഇങ്ങോട്ട് വാ ഇവിടെയൊക്കെ വെയ്ലാ
ആഹ് അത് ശെരി ഇന്നെലെയോ?
ഇന്നെലേം വെയ്ലാർന്ന്
ഏഹ് ഇങ്ങോട്ടൊക്കെ നല്ല മഴയാ
ആഹ് ഇവിടെ നല്ല വെയിലുണ്ട് കാെഴപ്പം ഒന്നുംല്ലാ
ഉം ഇവട മഴ പെയ്യും കൊറച്ച്സമയം ഒന്ന് ഒര് ആശ്വാസം ഇണ്ടാവും പിന്നിം പെയ്യും ഇപ്പതേ ഞാ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങന കെടന്നപ്പോ വയനാട് എന്തോ ദുരങ്കപാതൊക്കെ വീണ് ആള്ക മൂന്നാള ക്ക ഇട്ത്ത് കൊണ്ടോണൊക്കെ കണ്ടു കണ്ടാര്ന്നോ ആഹ്
എവിടെ
ആഹ് വയനാട്ടില് ആ അന്ന് അപകടം ഇണ്ടായല്ലോ ഒരു സ്ഥലം തന്നെയാണ്
ചൂരൽ മലേലോ
ചൂരൽ മലയല്ല അത്പോലെ അന്ന് കേട്ടൊരു സ്ഥലം തന്നെണ് അന്നത്തെ ആ ഇതില് സംഭവിച്ച സ്ഥലം തന്നെ തുരങ്കപാത വിണ് ട്ട് ഞ തുണീലാക്കി കൊണ്ടൊവ്ന്ന്ണ്ട് രണ്ടാളെ മൂന്നാള് കുട്ങ്ങി കെടക്കുന്നൂന്ന് പറയ്ണ് ആഹ് വെള്ളം ഒഴ്കം പൊഴ പോലെ നിക്ക്ന്ന്ണ്ട് അതിന്റെ എടേണാണ് ഈ കൊണ്ടു പോണത് ഇഞ്ഞിപ്പ എന്ത് ദുരങ്കപാത യാണ് എന്തോ
കേക്കുമ്പഴേ ഒരു മാതിരി തോന്നുന്നു
ആഹ് ഞാൻ കണ്ടേ ഞാൻ ഇനി ഇതൊക്കെ എപ്പ സംഭവിച്ചൂന്ന് വിചാരിച്ച്
അപകടമായ ഒരു ഏരിയാണ് വയനാട്ന്ന് പറയുന്ന്
പിന്നെ വ മഴേ കണക്ക് പൊഴേന്ന് ഇട്ത്ത് കൊണ്ടുപോണ പോലെ തോന്ന്ണത് എനിക്ക് അത്ര അത്രക്ക് ഒഴ് ക്ക് വള്ളത്തിന്റെ ഒഴുക്ക് ഇങ്ങെനെ കാണണം
ആഹ്
അപ്പ അവടെക്കെ നല്ല മഴ ഇണ്ടാവും ഉം അവിടെക്കെ നല്ല ഞാൻ അത് ഞാന് പ്പെ ആര് പറയുന്ന കേട്ടില്ലല്ലോ അപ്പൊ മ മെസേജ് വന്നിരിക്ക്ണ ഞങ്ങള ഇവ്ട്ത്തെ അവട ഞങ്ങളെ ഗ്രാമത്തില്ള്ള ഗ്രൂപ്പിലാണ് ആപ്പോ അതി പന്ത്രണ്ട് മണിക്ക് വന്ന്ട്ട്ണ്ട് ഇപ്പ ടി വി ഇട്ട് നോക്കിട്ടില്ല അറിയ എന്താണ് ചൂരൽ മലല്ല ചൂരൽ മലന്റെ അന്നത്തെ ആ അപകടം നടന്ന സ്ഥലം തന്നേ പേരിപ്പ ഞാ മറന്നു മുണ്ടമ്മലെ മു മുണ്ട ഒരു മായൊക്ക ണ്ട് മുണ്ടൻമല അങ്ങനെന്തോ കേട്ടും മു മലയല്ലാ
കൊല്ല്യ മുണ്ട കൊല്ല്യ
ആഹ് അങ്ങനെന്തോ ഒരു മായും ണ്ടായൊക്കെണ്ട് ആസ്ഥലം പേര് കിട്ടുന്നില്ല
എന്തായിനു അട്ത്താ ദുരന്തം അട്ത്ത ദുരന്തം
ആഹ് അതെ അഅ് ഇപ്പോ ചെ ചെറിയതാണ്
ഓരോന്ന് മനസ്സീന്ന് മാഞ്ഞോണ്ടിരിക്കുന്തോറും മറ്റൊന്ന് വന്നോണ്ടിരി
ആഹ് അതെ അതെ അതെ
ഏങ്ങനെ ഇട്ട്ട്ട് പള്ളി പോവണം പിന്നെ വേറ എന്തക്കെ
വേറ എന്തൊക്കെ പിള്ളേര് എന്ത് പറിണ്
പിള്ളേര് സ്കൂള് വിട്ട് വന്ന് ഇനി പള്ളീപോണം
ഏഹ് അത് ശെരി യെല്ലോ അലർട്ടാണല്ലോ ഇപ്പന്ന് കൊറേ സ്ഥലങ്ങളില് യെല്ലോ അലർട്ടും അങ്ങനെ
ആഹ് ആഹ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ വെയിലൊക്കെ ഉള്ളോണ്ട് കൊഴപ്പുല്ല
ആഹ് വയനാട് മേപ്പാടി ഭാഗത്താണ് ട്ടോ മണ്ണിടിച്ചൽ ഇണ്ടായത്
മേപ്പാടി അല്ലേ ആഹ് ഞാ കേട്ടിട്ടുണ്ട്
അങ്ങനെ അപ്പ എല്ലാരും ജാഗ്രത പാലിക്കണം പിന്നെ ചാലിയാറിന്റെ താമസ ഏഹ് എന്ത്ച്ചാല് ചാലിയാറിന്റെ തീരദേശം താമസിക്കുന്നവരോടൊ ക്കെയ് ഒന്ന് ശ്രദ്ധിക്കാനും ഒക്കെ പറഞ്ഞിട്ട്ണ്ട് ആനക്കാമ്പൊയിൽ തുരങ്കപാത ആണ് ഈ മണ്ണിടിച്ചില്ണ്ടായിട്ട്ള്ള
ഉഹ് എത്ര പേര് മരിച്ചോ എന്തോ
എത്ര പേര് മരിച്ച് ഉം ഓല്ലെ അത് കൊണ്ടോണ അതെയ് യാത്ര ചെയ്യ്ണ സമയത്താണല്ലോ പ്പൊ അത് സംഭവിച്ചിരിക്ക്ണത് കാര്ണം നല്ല മഴാണെയ് ഞാൻ ഇങ്ങനെ ഇട്ത്ത് കൊണ്ടോണെഹ് കാണ്ന്ന് ണ്ട് ഇഞ് പ്പൊ ഒയിഞ്ഞിരിക്കുമ്പം മാണം ന്യൂസൊക്കെ ഒന്ന് നോക്കാന് ഞങ്ങക്കൊക്കെ ഇവടെ യെല്ലോ അലർട്ടാ ഞാനെയ് കൊറേ പേര് ഇങ്ങനെ വിൾ ച്ചപ്പൊ പറഞ്ഞു പിന്നെ അവ്ടെ ഒന്നും മഴല്ലാന്നൊക്കെയ് പക്ഷെ ഇന്നലെ ഇന്നൊന്നും നമ്മുക്ക് നല്ല മഴയാ
കണ്ണ് കാണാത്ത മഴ അങ്ങനെ മഴയാ അത്പോലെ ഇണ്ടാവും ന്നാ വയനാട് ഭാഗങ്ങളിലും അതായിരിക്കും മണ്ണിടിച്ചിൽ ഇണ്ടായത് നമ്മളെ പിന്നെ ഇവടെ മണ്ണിടിച്ചിലിനൊന്നും അങ്ങൻത്തെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തോണ്ട് കൊഴപ്പല്ല ഇതുപോലത്തൊക്കെ മഴ അങ്ങനെയ്ള്ള സ്ഥലങ്ങൾള് പെയ്യുമ്പഴാണ് ഈ മണ്ണിടിച്ചിൽ ഇണ്ടാവുന്നതേ
ആഹ് ആന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങൾള് ഒരു വിധം കൂടുതലും പ്രശ്നം ഉണ്ടാവുന്നേ
ആഹ് അതായത് പഴേ ഓർമ്മകളൊക്കെ ഒന്ന് മാഞ്ഞു പോയി വരുന്നേ ഒള്ളു
ആഹ് അടുത്തത് വീണ്ടും തൊടങ്ങി
ഇങ്ങനെ
ഇനി എന്തെരെക്കെ ആണോ എന്തോ
ആഹ് അവടെ പെയ്തിട്ട് കൊറേ ആയോ ഇപ്പൊ
ഇവടിം മെനഞ്ഞാന്ന് എങ്ങാണ്ടോ ഇച്ചിരി പെയ്തു മിനിഞ്ഞാന്ന് രാവിലെ എങ്ങാട്ട് മഴയ് പെയ്തതാ അല്ലാതെ മഴ പെയ്തിട്ടില്ല
ആഹ് ആഹ്
ഇഞ്ഞ് അങ്ങനെ മഴയാറ്റില്ല അല്ലെങ്കിലും മഴയും വേറെ കൊഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഏക ജില്ല ഇതു മാത്രേ ഒള്ള്
ആഹ് അതെ നമ്മുക്ക് ഇത് ഞാൻ പറയാ നമുക്ക് ഞങ്ങടെ വീട്ന്ന് പറഞ്ഞാലൊക്കെ കൊറ ച്ച് കേറ്റത്താണ് മഴവെള്ളൊന്നും കേറൂല്ല പക്ഷെ ഈ പൊഴന്റെ അട്ത്തൊക്കെ താമസിക്കുന്നവർക്ക് മഴ പെയ്യുമ്പോ എന്താരി ക്കുലെ അവരെയൊക്കെ ഒരു പേടിയെയ്
ആണ് ആണ് ആണ്
ആണ് വെര്ന്ന വീടുകളിലൊക്ക ഉള്ള ഒര് അവസ്ഥേയ് വെള്ളം കേറോ മാറി താമസി ക്കെണ്ടിയെരോ പിന്നെ എത്ര പണി ഇട്ക്കണം വെള്ളം കേറിയാല് ആ വീടൊക്കെ ഒന്ന് ക്ലിയർ ആയിക്കിട്ടണെങ്കില്
അങ്ങനെയും കൊറേ പേര് പേടിച്ച് പേടിച്ച് ജീവിക്കുന്നുണ്ട്
ശെരിയാ എന്താ പണി എന്തുവാ
പണിയെന്തുവാ വീട്ടി ഇരിക്കുവാ ചുമ്മാ ഇരിക്കുവാ
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞു ഉച്ചക്ക്ഒറക് ഒറങ്ങാറില്ലേ
ഒറങ്ങാനൊന്നും സമയം കിട്ടത്തില്ല
ആഹ് ഹാ അയ്ശരി എല്ലാർക്കും അങ്ങൻത്തെന്നെ ഒറങ്ങണംന്നൊക്കെ കെര്തും പക്ഷേ ക്ഷേ സമയം വേണ്ടേ നമ്മള് എല്ലാ പണിയും കഴിഞ്ഞൊന്ന് കെടക്കുമ്പഴേക്കും പിള്ളേര് സ്കൂൾട്ട് വെരാനായി
പിള്ളേര് സ്കൂൾ വിട്ട് വെരേ അല്ലെങ്കി നമ്മള് ഉറക്കുന്ന പിള്ളേരുകള് തമ്മില് എണീക്കും എന്തെരിങ്കിലൊക്കെ മെനക്കേടുകള് കാണും
ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കി പിന്നെ നമുക്കൊറങ്ങാൻ കഴയില്ല നമ്മള് അവരൊറക്ക ആഹ് നമ്മളൊറങ്ങാൻ നിക്കുമ്പയേക്കും അവരൊറക്കം കഴിഞ് എണീച്ച്
ആ അവരൊറക്കം കഴിഞ്ഞിട്ട് ഇവടെ വന്ന്ട്ട് നമ്മളെ വിളിച്ചൊണർത്തും
ആഹ് അതാണ്
എനിക്ക് പലപ്പോഴും അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞാൻ കെടന്നിച്ചിരിയൊന്ന് മയങ്ങാന്നു വെച്ച് നോക്കുമ്പോ അവര് വന്ന് നമ്മളെ ചവിട്ടിയൊണർത്തും
അതന്ന്യ എനിക്ക്പ്പൊ പിന്നെ ചെറുത്പ്പൊ കൊറച്ച് വലുതായത്കൊണ്ട് കൊഴപ്പല്ല ഞാനങ്ങനത്തന്നെ എല്ലും പണീം കഴിഞ്ഞ് നമ്മള് കെടക്കുമ്പയേക്കും വരും പിന്നെ നമുക്ക് കെടക്കാൻ വയ്യല്ലോ? അവരെവ്ടേ ലൊക്കെ വീയോ, ഇതാവോ
അങ്ങനെ ഒരുപാട് അവസ്ഥകള്
ഉം എന്തായിരുന്നു ഭക്ഷണത്തിന്ണ്ടാക്കിയെ ഉച്ചക്ക്?
ഇന്ന് സ്പെഷ്യലായിയിട്ടൊന്നുംല്ല ചോറും, മീൻകറിയും
എന്ത് മീനാ കിട്ടിയെ?
ഇന്നലെ നെത്തോലി കിട്ടി ഇന്ന് സാമ്പാർ വെച്ച്
ഏഹ് ആ നത്തോലിയെന്ത് ചെയ്ത് വറ്ത്തോ?
ഇല്ല ആ അത് ഇന്നലെ ഇരുന്നമ്മള് ഇന്നലെ കറി വെച്ചിരുന്നു പിന്നെയുള്ളത് കൊണ്ടൊക്കെ സാമ്പാറൊക്കെ വെച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി
ആഹ് ആ
ഉം അങ്ങനെയൊക്കെയങ്ങ് പോയി
ആഹ് അഹ്ശരി രാത്രിയെക്ക് ചോറന്യ അതോ ചപ്പാത്തിണ്ടാക്കോ?
ചോറ് തന്നെ വേറെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കത്തൊന്നൂല്ല
നമ്മളും അങ്ങനെ തന്നെ ചപ്പാത്തിയൊന്നും ഉണ്ടാക്കാറില്ല
ആഹ് ഒള്ളത് കൊണ്ട് കഴിക്കാം
ആഹ് അതെ അതെ ഞാനിപ്പയിന്ന് വെണ്ടയ്ക്കാ മൊളകിട്ടത് ഉം മൊട്ട പൊരിച്ചതും, മീൻ വണ്ടി വന്നില്ല ഞാന് വേറെ സ്ഥലത്ത് വീട്ടി പോയിരുന്നു വന്നപ്പേയ്ക്കും മീൻ വണ്ടിയൊക്കെ വന്ന് പോയി അപ്പൊ നോക്കുമ്പം ഫ്രിഡ്ജില് വെണ്ടയ്ക്കണ്ടായിന്നു അതെടുത്ത് കറിവെച്ചു പിന്നെ മൊട്ട പൊരിക്കാന്ന് വിചാരിച്ചു ഉം അങ്ങനെ മൊട്ട പൊരിച്ചു ഉം ഉള്ളത് കൊണ്ടക്കാണ് നമുക്ക് ഒരു ദിവസൊക്കെ ഇപ്പൊ അങ്ങനെയൊക്കെ കഴിക്കാലോ
എത്ര മക്കളുണ്ട്?
രണ്ടു പേര്
ഉം മൂത്തത് സ്കൂളി പോയാ?
മൂ ഇല്ലല്ല അവള് പിന്നെ പ്ലസ് ടു കഴിഞ്ഞിരിക്ക എക്സാമൊകെ കഴിഞ്ഞിരിക്ക്യാണ് അപ്പൊ ക്ലാസ്സില്ലല്ലോ? അപ്പൊ പിന്നെ മോള് ചെറിയ മോള് തേഡ് സ്റ്റാൻഡേഡ്ലും
ആഹ് ആഹ്
അവ്ടെത്ര മക്കളാ?
എനിക്ക് രണ്ടു പേര് മോള് രണ്ടാം ക്ലാസ്സി പഠിക്കുന്നു മോന് രണ്ടര വയസ്സ്.
ആഹ് രണ്ട് കുട്ടികള് ല്ലേ?
പിന്നെ ഹസ്ബൻഡ് ആംബുലൻസോടിക്കുന്നു.
ഉം അഹ്ശരി വീട്ടില് വേറാരാള്ളേ?
വീട്ടിലെല്ലാരുണ്ട് മാമാ, മാമി, നാത്തൂന്, മക്കള്
ആഹ് വല്യ അല്ലെ നിങ്ങള് നിങ്ങള് നിക്കുന്ന വീട്ടില്ണ്ടോ?
ആഹ് നമ്മള് നിക്കുന്നെട്ത്താ.
ആ ആ മാമനെന്നു പറയുമ്പോ അമ്മേന്റെ
ഉം ഹസ്ബന്റിന്റെ വാപ്പ
എന്റെ ഉപ്പ ആ ആ അത് ശെരി മാമൻന്നാ പറയാറ്
ആഹ
ഉം മാമൻ മാമീന്നാണ് വിളിക്കാറ് ഉമ്മായേം ഉപ്പായേം ആ അത് ശരി ആ പിന്നെ നാത്തൂന് കല്യാണം കഴിഞ്ഞി കഴിച്ചട്ടില്ലേ
കഴിഞ്ഞതാ അത് ചെറിയൊരു ഇതായിട്ട് ഇങ്ങനെ വന്ന് നിക്കുവാ
ആ അത് ശെരി മക്കളുണ്ടോ അവർക്ക്
ആ മക്കളുണ്ട് മക്കളുണ്ട് എട്ടില് ഒമ്പത് എട്ടിലും പത്തിലും പഠിക്കുന്നു
ആ അങ്ങനെ എന്ത് കുട്ടിളാ
ഒരു ആണ്ണും പെണ്ണും മൂത്തതാണ് രണ്ടാമത്തെ പെണ്ണ്
ആ അത് ശെരി അപ്പൊ വീട്ടില് ആളൊക്കിണ്ട്
ആ വീട്ടില് ഇഷ്ടംപോലെ ആളുണ്ട് പത്ത് പേരുണ്ട് നമ്മള് മൊത്തത്തി
ആ ആഹ് അപ്പൊ പണികളൊക്കെ കഴിയാനും പാടായിരിക്കൂലേ ഒന്നിച്ചെടുക്കും ഒന്നിച്ചെടുക്കും
കാര്യം നോക്കിന്ന് ഓ സ്കൂളിൽ പോന്നു പിന്നെ തൈകുന്നു തുണിക്കടയിൽ നിൽക്കുന്നു മാമാക്ക് കടയുണ്ട് പിന്നെ ഞാനും മാമിയും മോനും മാത്രയേ ഒള്ളൂ
അതെ ആ അത് ശരി ആ നാത്തൂന് വേറെ എവടെ ജോലിക്ക് പോകുന്നുണ്ടാവും
ആ തുണിക്കടെ നിക്കുന്നു.
ആ അത് ശരി ഉം ഉം പിന്നെ പിള്ളേര് സ്കൂളിൽ പോവോല്ലേ അല്ലേ
സ്കൂളിൽ പോകും പിന്നെ മോന്റെടുത്ത് കൂടെ ഗുസ്തി പിടിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടാത്തത്
ആ അത് ശെരി ഉം
ആ ഒരു ബുദ്ധിമുട്ട് മാത്രം വേറെ കൊഴപ്പങ്ങളൊന്നുല്ല ആ എനിക്ക് രണ്ടുപേരെ ഒള്ളു ആ മൂന്ന് മൂന്ന് പേരുണ്ട്
ആ ഒരാള് വേറൊരാള്
ആ ഒരാള് വേറെയാ
ഉം ചേട്ടനൊ
അല്ല അനിയത്തിയ അതും അനിയത്തിയ
അ ആ അത് ശരി ആ കല്യാണം കഴിച്ട്ടൂലെ
ആ അവരെ കല്യാണം കഴിച്ചു വിട്ടു അങ്ങനെ ഈ ഒരു നാത്തൂന്റെ മാത്രം ഹസ്ബൻഡ് ശരിയല്ല ഹസ്ബന്റ് സംശയൊക്കെ ഉള്ളകണക്കു ഉണ്ട് എപ്പഴും വീട്ടിലു വഴക്കൊക്കെയാ
ആ അത് ശരി അപ്പ അങ്ങനെ ഇവിടെ താമസല്ലേ
ആ അങ്ങനെ പിന്നെ ഇവിടെ താമസം പിന്നെ മഴയൊക്കുണ്ടാ
ആ മഴ മഴ ഇന്നുപും കുറച്ചു ഞാൻ പറഞ്ഞില്ലേ കുറച്ചു ഇങ്ങനെ ഒന്ന് ഒണങ്ങി ഇങ്ങനെ ഒരു ചെറിയൊരു വെയിലൊന്നു പറയുനൊന്നൂല്ല ആ പെയ്തുട്ടോ പെയ്ത് പെയ്ത് സൗണ്ട് കേൾക്കുന്നുണ്ട്
ചെറിയാ ഒര് ആശ്വാസം ഒണ്ടായിര്ന്നു ഇപ്പൊ ഒര് ഒര് മണിക്കൂറായിട്ട് ആഹ് വിണ്ടും പെയ്യ്തു
ആഹ് ആഹ്
അങ്ങനെ
അങ്ങനെ ങ്ങനെ എത്തി ആഹ് ശെരി എന്നാ